ഹല്ലോ
കേൾക്കണില്ലേ
അ ആഹ് പർഞ്ഞോ പർഞ്ഞോ യൗടെ മുത്തെ കണ്ടിട്ട് എത്രങ്ങാനു ആയി.
ആഹ് ഇവടെ ഞാൻ ഇവിടാണ് ബീഹാറിലാണ്
അ അൻ്റപ്പർത്ത്ണ്ട് എസ്റ്റങ്കാൾല്ണ്ട്.
ഏഹ് ജവ്ടെണ്ട് ലേ? ആ അവിടെന്താ സ്കൂളാ ഞാൻ ബിയാർ ഒരു ഗ്രാമത്തിലാണ്
ആഹ്
ജ് സ്കൂൾള്ളാ?
അല്ലല്ലല്ല ഞാനി ത്. ആർ ബി സിന്റെ അസിസ്റ്റൻ്റെക്ക്.
ആഹ് പണി ണ്ടോ?
പണി ഉണ്ടോ ചോച്ച ഈ മാസാവസാനം ഒരാഴ്ചൊക്കെ നല്ല പണി കിട്ടാരുന്നു പിന്നെങ്ങനെ നോർമ്മലി ചെർതാ റി റി .
ഉം
ഉം
യാത്രകള്ണ്ടാവുണ്ടോ മീറ്റിങ്ങട്ത്താണ്ടാവു ലേ?
ആഹ് യാത്രനെ കുറിച്ച് പറരണ്ട കൊറെ പറയണ്ട് അടിയോളിയാ ടാ ഞാപ്പതീന്റെട്ക്ക് ങ്ങനെ യാത്രയ്തോണ്ടെ. എനിക്ക് അത്രല്ല ഇഷ്ടതുകൊണ്ട് ആർ പി സി തന്നെയ വല്ല്യ സീനൊന്നുല്ല ചെറുക്കനാ അപ്പൊ എന്ത് ചെയ്യും ഇവനോട് പറഞ്ഞ് കാണ്ട് ഞാൻ പോകും അതിന്റെടുത്തേക്ക് പോകുന്നേ വീർ ക്യാമ്പസ് പോയി നമ്മളെ കടവത്തും ബാസ്തൊക് ബാസ്തല്ലല്ല കടവത്ത് പിന്നെ ആരാ ഷമീമ് ഏഹ് വേറൊരാളുങ്കൂടെണ്ടേന്നല്ല. മുനബറും മൂന്നാളുണ്ടേന് ബീർഭൂമി ബംഗാൾ ക്യാൻവാസില്
ഏഹ്.
ഓഹ് വട്ത്തെ ചെറിയൊര് ട്ടോഫീസിന്റെ ആവസ്യത്തിന് വാണ്ടിട്ട് പോയിനി അപ്പൊ അവിടൊന്ന് പോയി അവിടെ രണ്ട്മൂന്നിസ ഓല പൊതി ഇല്ലാക്കി പിന്നെ വന്ന് കുർത്തുപാ ഇടക്കിടക്ക് പോകും കുറത്ത്പൽ കുറെ ഇക്കമാര് ഉണ്ടല്ലോ നിയാറ് റബീ ബുജീറ് പിന്നെ
ആഹ് ഞാനോലപ്പോ വന്നീനി ആ
ഉം കുറത്തുപാ ഇവിടുന്ന് ടുത്താ എട്ത്താർഞ്ഞാ ഒര് അര മുക്കാ മണിക്കൂർ യാത്ര. യാത്ര ഇബത്തെ ഒക്കെ ദുഷ്കരട്ടോ പൈസ കുറവാണെന്നുണ്ടെങ്കിലും റോഡും കാര്യങ്ങളൊക്കെ യാത്രാ സൗകര്യൊക്കെ കൊയ്പ്പല്ല ട്ടൂട്ടൊക്ക ഉള്ളത് കൊണ്ട് ങ്ങനെ കൊർഞ്ഞ ചെലവില് പോയി വരാൻ സാധിക്കും. ഏഹ്
ഹലോ
ആഹ് വീർഭൂമിക്ക് പോയത് ട്രെയിനിലീണ് കിഷൻഗഞ്ചിക്ക് ട്രെയിനിൽ വീർഭൂമിക്ക് പോകാനായിട്ട് ട്രെയിൽനില്ലെനിക്ക് ചെങ്ങന്നൂർക്ക് ട്രെയിന്റെ ആവശ്യമില്ല കുറത്തുകേക്ക് ട്രെയിനിന്റെ ആവശ്യമില്ല ഇവിടന്ന് രണ്ട് മൂന്ന് വട്ടം ഓട്ടോ മാറി മാറി കേറിയമ കേൾക്കുന്നില്ലല്ലോ സഹോദര
ഹലോ